ലോ ആ കേൾ ക്കാം കേൾക്കാം കേൾക്കാമോ ഞാൻ പറയുന്നേ കേൾക്കാമോ
കേൾക്ക്ന്നുണ്ട് കൊഴപ്പൊന്നുല്ല
ആ ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം സുഖാണ് എന്തൊക്കെ നിങ്ങൾടെ വിശേഷം
ആ വിശേഷൊന്നുല്ല ചൂടൊക്കെ ചെറുതായിട്ട് മാറി ഇപ്പം മഴയെക്കെ ഉണ്ടല്ലോ
അതെ തെ ഇന്നലെ ആ ഇവിടെംതന്നെ നല്ല മഴ പെയ്തു ഇ ന്നലെ രാത്രി അതെ അതെ പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂട് ട്ടോ നല്ല വെയിലായി പോയി രാത്രി മഴ പെയ്തതിന്റെ- ഒരെഫക്റ്റും ഇല്ലാത്ത വെയില് വെയിൽ ണ്ട് നല്ല ചൂടോ
അതെ ആഹ പിന്നെ എന്തൊക്കെയുണ്ട് രാവിലെ ബ്രേക്ക് ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ
ഓ ബ്രേക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ?
ആഹ ഞങ്ങള് കഴിച്ചു
ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ
ആഹ സ്പെഷ്യൽ ഒന്നുംല്ല ഇന്ന് ഇഡലിയും സാമ്പാറും ആയിരുന്നു
ഓ
രാവിലെ പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കിനും ഞങ്ങൾക്ക് ഇവിടെ ചക്കയുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ- ഇപ്പോ ഇവിടെ ചക്ക സീസൺ ആണേ
അതെ അതെ ഇവിടെയും ചെക്ക സീസൺ തന്നാണ്
ആ അതാണോ ആ ആഹാ ഉം അന്നേരം നല്ല കൂഴച്ചക്കയും ഉണ്ട് വരിക്കച്ചക്കയും ഉണ്ട് ആ അങ്ങനെ ഇന്നൊരു വെളഞ്ഞ ചക്ക കിട്ടി യ്ക്കാരുന്നു ആ അന്നേരം അ അതിനെ പുഴുക്ക ആക്കാലോന്ന് വിചാരിച്ചു അങ്ങനെ അതിന്റെ ചെറിയ പണിയൊക്കെ ആയിരുന്നു
ഓ ഇന്നിവിടെ ഞങ്ങളും ചക്കയൊക്കായായിരുന്നു കൂട്ടാൻ വെിച്ചിട്ടുണ്ട്
ഉണ്ടല്ലേ
അതെ അതെ കൊറച്ച് ചക്ക ആ നീളത്തില് ആരിഞ്ഞു വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ് ണ്ടീട്ട്
അതെല്ലെ ആ ആ ചക്ക വറത്ത് ത്തതല്ലേ
അതെ അതെ എനിക്ക് ചക്ക് ക്ക കൂട്ടാൻ ഇഷ്ടല്ല
ആ ഇഷ്ടമാണ് ആ കുട്ടികൾക്കാണെങ്കിലും അതെ പുഴുക്കൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കില്ല പക്ഷെ ചക്ക വറക്കുവാണെങ്കിൽ
അതെ അതെ അത് നല്ല ടേസ്റ്റാ അതെ വറ്ക്കുന്ന സമയം ആ ചട്ടീന്ന് കോരിയെടുത്ത സമയത്ത് ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റാ
അതെ മ് മ് പിന്നെ ഇവിടെ ഏഹ് ചക്കപ്പുഴുക്കിന്റെ കൂടെ മീൻ കറിയൊക്കെ ഒണ്ടെങ്കി ആഹ് നല്ല ടേസ്റ്റ് ആണ്
അതെ അതെ ആഹ് ആഹ് അതുപോലെ നമ്മളെ പൂള ബീഫ് ഇണ്ടാക്കൂല്ലേ അതുപോലെ ചിക്കനോ അല്ലെങ്കി ബീഫൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ അതുപോലെ വെച്ചാ നല്ല ടേസ്റ്റാ
അതേയല്ലേ ആഹ്
എനിക്കിഷ്ടാ അതല്ലാതെ ചക്ക കൂട്ടാൻ വച്ചു കടുക് വറ ക്കുന്നത് എനിക്ക് ഇഷ് - ഏഹ് വലിയ ഇഷ്ടൊന്നുല്ല കഴിക്കാ എപ്പഴെങ്കിലൊക്കെ കഴിച്ചെങ്കി കഴിച്ചു ചെയ്യൊള്ളൂ
ആഹ് അതെ പിന്നെ ചക്കയെരിശ്ശേരി ഒക്കെയൊണ്ടാക്കില്ലേ
ആഹ് നമ്മള് അങ്ങനെയൊന്നും ഉണ്ടാക്കിട്ടില്ല ചക്ക ഫ്രൈ ചെയ്യും അതേപോലെ കൂട്ടാനും വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ. ഏഹ് ബീഫും പൂളക്കെ വെക്കുന്നതും. പോലെ ചിക്കനോ ബീഫ് ഒക്കെ ഇട്ടിട്ട് അതേപോലെ ചക്കയും ബീഫും വെ ക്കും അല്ലെങ്കിൽ ചക്കയും ചിക്കനും വെക്കും. ആഹ് നമ്മള് അങ്ങനെയൊക്കെ ഇണ്ടാക്കുന്ന സമയം. ഇത് കൂടുതല് നൈറ്റിലാണ് ഇണ്ടാക്കാ. രാത്രിയും അതായിരിക്കും അതെ അതെ. ആ സമയാവുമ്പോ എല്ലാർക്കും ഉവ്വ ആ വീട്ടിലെല്ലാവർക്കും ഒരുമി ച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം അതെ ഉമ്മയും വാപ്പയും അതെ ആ എല്ലാരും കൂടെ ആ ഒരുമിച്ച് കഴിക്കാം മറ്റേ എല്ലാരും ഉച്ചക്കൊക്കെ എല്ലാരും ഒരേ സമയം കൈക്കാൻ ഇണ്ടാവണമെന്നില്ലലോ
അതെ അതെ
നൈറ്റിലാവുമ്പോ പിന്നെ എല്ലാരും ഒരുമി ച്ചാണ് ഭക്ഷണം കഴിക്ക പിന്നെ അങ്ങനെ ബീഫ് കൂടുള്ള അതേപോലെ ചക്ക ബീഫ് അങ്ങനെയൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത്
ആ ആ പിന്നെ നമ്മള് ചക്കരി ചക്കരി ഉണ്ടാക്കുവേ അത് ചക്കയും ചക്കക്കുരുയും ഒക്കെ ഇട്ടിട്ട് വൻപയർ ചേർത്ത് വറുത്തരച്ചില്ലേ തേങ്ങ ആ തേങ്ങ വറു വരുത്തറച്ചിട്ട് കടുക് വറുത്തെടുത്തിട്ട് നല്ല നല്ല ടേസ്റ്റ് ആണ്
ആണോ എനിക്കറിയില്ല ഞാന് ഇതുവരെ കഴിച്ചിട്ടില്ല ആ ഞാൻ കേട്ടി കേട്ടിട്ടും ഇല്ലാട്ടോ
ആ എരിശ്ശേരി ശെരി ആ ആ
ചക്കയും ചക്കക്കുരിക്കെ ഇട്ടിട്ട് എങ്ങനെ പറഞ്ഞെ അത് വേവിച്ചെടുക്ക
വന്പയ ർ ഇല്ലേ പെരുംമ്പയറ് ആ ചെലടത്ത് പെരുംമ്പയർ ന്നാണോ പറയുന്നത് ആ ചെമ്മന്ന പയറ് ആ വൻബയറും കൂടെ വേവി വേവിച്ചെടുത്തിട്ടെ പിന്നെ തേങ്ങ നമ്മൾ വറുത്തരക്കുവാ ചെയ്യുന്നേ വറുത്തിട്ട് അരച്ച് അത് ചേർത്തിട്ട് ആ കടുകും വറുത്തെടുക്കും കടുകും വറുത്ത് എടുത്തിട്ട് അവസാനം ഈ വേവിച്ചതെല്ലാം കൂടെ അതിന്റെകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു നല്ല ടേസ്റ്റ്ണ് ചോറിന്റെ കൂടെ സദ്യക്കൊക്കെ ഉപയോഗിക്കാം
ആ ആ ചക്ക കൊണ്ട് ഉള്ളത് എനിക്കറിയില്ലട്ടോ
ആ ആ ചക്ക കൊണ്ട് ആ അങ്ങനെ പഴയ ആൾക്കാര് നമ്മടെ ആ മുത്തച്ഛമാരും ത്തച്ചിമാരൊക്കെ ഉള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിന്നൊക്കെ കിട്ടുന്ന പ്രകൃതിദത്തമായ ആഹാരങ്ങളല്ലായിരുന്നോ
അതെ അതെ ചെയ്തൊക്കണം എനിക്ക് ഇഷ്ടാണ് ങ്ങനെ വെറൈറ്റീ കേൾക്കുമ്പോ ഭാഗം ചെയ്യാന്
ആ അതെ അതെ ആ പിന്നെ ചക്ക കുരും മാങ്ങായും ഇട്ട് കറി വെക്കാറില്ലേ
ആ ഇണ്ട്ണ്ട് ചക്കക്കുരു മാങ്ങ അതുപോലെ ഏ ഒണക്കച്ചമീ ന് ണ്ടാവോ ഹലോ
ആ അതെ അതെ
അതിട്ട് തേങ്ങരച്ചാണ്ട് കറി വെച്ചാ നല്ല ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ഇഷ്ടണല്ലേ ആഹ്
ന്റുമ്മണ്ടാക്കും അയ്ക്ക് ചെറിയ രീതി തില് കൈപക്ക ഇടും
അതേല്ലേ
അതെ അതെ ഒരു ചെറിയ കയ്പ്പും പുളിയും ചെമ്മീന്റെ ടേസ്റ്റും ഒക്കെപാടാകുമ്പം നല്ല ടേസ്റ്റ്
നല്ല ടേസ്റ്റാണത് ഉം ഊം പിന്നെ ഏ ച അട ഉണ്ടാക്കൂലോ ഇലേട
ഇലേട ഞാന്‌ അത് ഞാൻ കണ്ടി ട്ട്ണ്ട് പക്ഷെ ഇണ്ടാക്കി കഴിച്ചിട്ടില്ല കെട്ടോ യൂട്യൂബിലൊക്കെ റെസിപ്പീസ് കണ്ടിട്ട്ണ്ട് ചക്കേടൊക്കെ അല്ലാതെ നമ്മള് ണ്ടാക്കി നോക്കിട്ട് ഇല്ല
ആ അതേലെ അരിപ്പൊടിയൊക്കെ ചേർത്ത് ആ ഒണ്ടാക്കാറുണ്ട് അത് വൈകുന്നേരങ്ങളിലൊക്കെ നാല് മണിക്കൊക്കെ
ആ ഈവനിങ് സ്നാക്സ് ആയിട്ടെ അതെ അതെ അതെ ആ ആ അതൊന്നും ഞാന്‌ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനത്തിനോടും വല്യ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണേ ടേസ്റ്റ് ആണോ സംഭവം
ആഹ് നല്ല ടേസ്റ്റ് ആണ് പഴുത്ത ചക്കച്ചൊളാണെങ്കി ആ അതെ അതെ ആ നമ്മളെ ആരോഗ്യവും കൂടെ നോക്കണോ ആ അതേലെ ആ ഷുഗറൊക്കെ ഒള്ളവർക്ക് പറ്റത്തില്ല ഇതിറ്റാത്ത് ശർക്കരയൊക്കെ ചേരൂലോ ഇലയുടെ ഉണ്ടാക്കുമ്പോ ശർക്കര ആ അതെ ഊം പിന്നെ ന നല്ലതാണ് നാലുമണിക്കൊക്കെയാണെങ്കി കുട്ടികൾക്കൊക്കെ ഇഷ്ട്ടപ്പെടും
ആ ശരിയാണ് കുട്ടികൾക്ക് മധുരത്തിനോടാണല്ലോ താല്പര്യം നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലാട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഇണ്ട് ഞാന്‌
കണ്ടിട്ടുണ്ടല്ലേ ആ പിന്നെ നമ്മളേ എന്താ പിന്നെ ചക്ക കൊണ്ട് എന്താ ചക്കക്കുരു അല്ലാതെ വെറുതെ കറിയൊക്കെ വെക്കാറുണ്ട് ഇങ്ങനെ ഇറച്ചി മസാലയൊക്കെ ഇട്ട് ഇറച്ചി
അതെ അതെ അതെ ആ ഉള്ളി തക്കാളി ചക്കക്കുരു പുളിയൊക്കെ ഇട്ടിട്ട് മല്ലിയൊക്കെ ഇട്ടിട്ട് നല്ല ടെസ്റ്റ തേങ്ങരച്ച കറിനേക്കാ ഇഷ്ടം എനിക്ക് അങ്ങനെയാണ്
ആ അതെ അതെ എനിക്കും തേങ്ങ അരച്ച് കറിവെക്കുന്നത് ഇഷ്ടവല്ല
തേങ്ങഅരച്ച കറിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മളെ വീട്ടില് ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ തേങ്ങരച്ച് കറി വെക്യുല്ലോ വാപ്പക്ക്യാണങ്കിലും ആർക്കാനെങ്കിലും തേങ്ങരച്ച് കറി ഇഷ്ടല്ല
അതെ അതെ
അതെ തേങ്ങരച്ച കറിയാവു അതിങ്ങനെ ബാലൻസ് ആയിട്ട് അവിടെ ഇരിക്കും എല്ലാരും ഒന്ന് എന്ത്‌ പറയാ കൊറെ ക്ഷേ മാത്ര വച്ചിക്കു
ആഹ് അത് മ നമുക്ക് ചക്ക ഉണ്ടെങ്കില് എന്തെല്ലാം ആ വിഭവങ്ങൾ ഉണ്ടാക്കാം
ഓ അതെ ചക്കണെങ്കില്പ്പം നല്ല ഗുണഫലമുള്ള
അതെ അതെ നമ്മൾ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നണല്ലോ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ വേറെ പുറത്ത് നിന്ന് പോയി വാങ്ങിക്കണ്ടല്ലോ ആഹ്
ഇല്ല ഇല്ല അതെ
അതെ അതെ ആ പിന്നെ ചക്കക്കുരു മുരിങ്ങക്കായ ഒക്കെ ഇട്ടിട്ട് കറി വെക്കും മുരിങ്ങക്കായല്ലെ മുരിങ്ങ
മ് പറയ് അതെ അത്
ആഹ് അതില് എന്തുമാത്രം അല്ലെ എന്തുമാത്രം കറികള് തന്നെ ഉണ്ടാക്കാവല്ലെ
അതെ ഒരുപാട് കറികൾ ഉണ്ടാക്കാ ചക്കല്ലങ്കിൽ ചക്കക്കുരു അല്ലെങ്കിലോ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ പറയല്ല്യെ എന്താണ് ചക്ക സീസണയാ പിന്നെ ഫുള്ളി ചക്കക്കുരു അല്ലെ
അതെ അതെ ആഹ്
അതെ എന്റെ കല്യാണം കഴിച്ച അവിടെക്കെ ചക്ക സീസൺ ആയാല്ലെ എന്താ പറയാ ഏ എല്ലാം ചക്കക്കുരും ച ആ ഒരു ഐറ്റംസ് തന്നായിരിക്കും ക്ക് ന്താ
അതെ അതെ അതിന്റെ കൂടെ മാങ്ങായും കാണുംല്ലേ ഇപ്പൊ ചക്കക്കുരുവും മാങ്ങായും
ണ്ടാവുള്ളൂ പക്ഷെ അവിടെ അങ്ങനല്ല അവിടെരു സീസൺ ആയി കഴിഞ്ഞാല് നമ്മള അതങ്ങട്ട് കഴിച്ചു മടുക്കുന്നറഞ്ഞ അവസ്ഥ
അതെ അതെ പിന്നെ നമ്മള് മടുത്തു പോവേ മടുത്ത് മ്പോ ഇതിന്റെ സീസൺ കഴിയുമ്പോഴായിരിക്കും പിന്നെ ഒരു ആഗ്രഹം വ
ആ അതെ അതെ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് ആണ് എപ്പോഴും കഴിക്കുമ്പോ എനിക്കാണെങ്കിലോ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എനിക്ക് മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു ചക്കക്കൂട്ട ഞാൻ പറഞ്ഞില്ലെ ചക്കൊക്കെ വെച്ചിട്ട് കടുകൊക്കെ വരുത്തി ത് വറ്റൽ മുളക് എടുത്ത് കട്കൊക്ക വറ ത് ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാരന്ന്നു ഞാൻ ഉച്ചക്ക് വന്ന് ചോ അതൊന്നും കഴിക്കാതെ ഉച്ചക്കാണെങ്കിലും രാത്രി ആണെങ്കിലുക്കെ ആ അത് മാത്രം കഴിക്കുവാരുന്നു ഇപ്പോ എനിക് എന്തോ ആ അന്നുള്ള ഇഷ്ടങ്ങളൊന്നും എനിക് ഇപ്പോ ഇഷ്ട്ടേ അല്ല
ഇഷ്ടേ അല്ല
അതെ അവര്ക്ക് ഉണ്ടാക്കി കൊടുക്കും അവര് കഴിയ് ന്നല്ലാതെ ചില സമയങ്ങളിൽ ഞാൻ കഴിക്കാറേ ഇല്ല
ആ
ഇന്നലെ ഞാൻചക്ക തിന്നു കൂട്ടാം കഴിച്ചു ഒര് എന്താ പറയാ കുറച്ച് ലേശം എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ടൊരു തുള്ളി ഇത്തിരി മാത്രം കഴിച്ചു
അതെലെ
ക്ഷെ മുമ്പൊക്കെ അങ്ങനെല്ല ഞാന നോ കഴിക്കാരുന്നേ അയ്ക്ക് ചമ്മന്തി എന്തെങ്കിലുംഒക് ക്കണ്ടാക്കിട്ട് ചമ്മന്തി അല്ലെങ്കി അച്ചാറൊക്കെ കുട്ടീട്ട് നല്ലോം കഴിക്കുന്നറഞ്ഞാല് നല്ല കഴിക്കുവാര്ന്ന് ക്ഷെ ഇപ്പൊ ഇനിക്ക് അയ്നോടൊന്നും ഇൻട്രസ് ചില്ലാ
ആ പിന്നെ ചക്കക്കുരുവും ചിക്കൻ കറി എ ച്ചരി ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ആ നല്ല കോമ്പിനേഷ് ന്നാണ്
ആ ആ അങ്ങനെ അ അതിനോട് എനിക്കിപ്പ താല്പര്യല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞിലെ പൂളയും ബീഫും ഒക്കെ വെ ക്കുന്നത് പോലെ ചക്കേം ബീഫും ഒക്കെ വൊക്കാറിണ്ട് വീ ല്ലേ ചിൻക്കെന്തോ അതൊന്നൊരു ടേസ്റ്റ്ല്ലാത്ത പോലെ ഇപ്പോ ഫീലിയ്യാറ് മുമ്പൊക്കെയാർന്നാല് എനിക്ക് ഭയങ്കര ഇഷ് ചേരുന്നെ എനിക്കറിയില്ല പ്രായം കൂടുന്തോറും നമുക്ക് പഴയ മുമ്പുണ്ടായിരുന്ന ഇഷ്ടങ്ങളൊന്നും തീരെ ഇഷ്ടല്ല തീരെ കഴിക്കാൻ വയ്യാത്തൊരു
അവസ്ഥ വരും ഉം
അതെ എനിക്കറിയില്ല എന്താ അറിയില്ല ഇനി പ്പോ മറ്റ് കറികളാണെങ്കിലൊക്കെ ചില സമയൊന്നും ഞാൻ കറിയൊന്നും ഒഴിക്കാതെനെ നെയ് ചോറൊക്കെ കഴിക്കിയില്ലാർന്ന അവസ്ഥയെനു
അതെല്ലെ ആ എന്നാ ശാ ആ എന്നാ ഞാൻ പിന്നെ വിളിക്കാ ട്ടോ
ആഹ് ഓക്കെ ഓക്കെ
ഓക്കേ
ഓക്കെ ശരി